ഹലോ കേൾക്കുന്നുണ്ട് ആ ഉണ്ട് ഉണ്ട്
ഉം അപ്പൊ ക്രിസ്മസിനൊക്കെ എങ്ങനെയാ ഇങ്ങൾ ആഘോഷിക്കല്
ക്രിസ്മസിനൊക്കെ എല്ലാരും വരുവായിരുന്നു കഴിഞ്ഞ
ക്രിസ്മസിനോടു കൂടെ മമ്മിടെം പപ്പായുടെ ഒക്കെ വീട്ടിലിങ്ങനെ പോകും തറവാട്ടിലേക്കൊക്കെ ഒന്ന് ഇറങ്ങും എല്ലാരേം കാണും അതൊക്കെ ചെയ്യുംട്ടോ പപ്പായുടെ മമ്മീടെം തറവാട് ഒക്കെ തന്നെയാണ് എന്നിട്ട് പിന്നെ ചേട്ടനും അനിയത്തി എല്ലാരും വരും എല്ലാ കസിൻസും ഉണ്ടാവും പിന്നെ ചേട്ടനിയ എല്ലാം ഉണ്ടാവും പിന്നെ ചേട്ടന്റെ വൈഫ് ഉണ്ടാവും ചേട്ടന്റെ കുട്ടി ഇണ്ടാവും എല്ലാരും ഇണ്ടാവും അപ്പൊ എന്താണ് നമ്മള് ഫുഡൊക്കെ ഇണ്ടാക്കും രാവിലെ മീൻസ് രാത്രിക്ക് പള്ളി പോവും തലേ ദിവസം രാത്രിയില് പള്ളി പോകും ക്രിസ്മസ് തലേന്ന് കരോളൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞ് പള്ളി പോവും അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ എന്താണ് ഫുഡ് ഒക്കെ ഉണ്ടാക്കും പിന്നെ പപ്പേടെ കൂട്ടുകാര് ഞങ്ങടെ കൂട്ടുകാര് അങ്ങനെ കൊറെ പേരൊക്കെ വരും ഫുഡ് ഫുഡൊക്കെ ആവ്മ്പോ ബന്ധുക്കളുണ്ടെങ്കി ബന്ധുക്കള് വരും അങ്ങനെയൊക്കെ പിന്നെ കേക്ക്ണ്ടേ കേക്ക് മുറിക്കും ഈ വരുന്നവരൊക്കെ കേക്കും കൊണ്ട് വരും
എക്കട ആഹ്
കേക്ക് കൊണ്ട് വരാ കൊറേ കേക്കൊക്കെ ഇണ്ടാവും പ്ലം കേക്ക് ആ പ്ലം കേക്കാ കൊണ്ടരാ അതൊക്കെ രണ്ട് മൂന്നാഴ്ച ഇങ്ങനെരിക്കും ആഹ് മാസം ഫുള്ള് അഒടിം ഇണ്ടാവും ആവാസല്ല പിന്നെ ന്യൂ ഇയർ ഡേ അത്രക്ക് ആൾക്കാര് വരുന്നവരെല്ലാം പ്ലം കേക്ക് കൊ ക്രീം കേക്ക് ഒന്നും
അതെ അതൊരു വേറെരു ടേസ്റ്റാണ്. ഇവടെ ഇതേ പോലെ ക്രിസ്മസിന്റെ ഒക്കെ സമയത്ത് തന്നെയാണ് ഇവടെ പ്ലം കേക്ക് അധികായിട്ടും കടേലൊക്കെ എർങ്ങുമ്പം
ആ ഭയങ്കരായിട്ട ആ ഒരു സീസൺലാണല്ലോ പ്ലം കേക്കിന്റെ ആ ഒരു സീസ്
അപ്പൊ എല്ലാരും എല്ലാരും കൊണ്ട് ഉം അപ്പൊ ഞാൻ ഇങ്ങനെ ഞാൻ പിന്നെ കേട്ട്ക്ക്ണ് അതേ പോലെ എല്ല എല്ലാ വീട്ടിലും ഇണ്ടാക്കല്ലോലേ ഇങ്ങളെ
ആ ഞങ്ങള് പ്ലം കേക്ക് എൽ എല്ലാരും കൊണ്ട് തരും
രാവിലെ ഒര് രാവിലെ എന്തോ ഒര് അപ്പ ഇണ്ടാക്കുലേ ഇങ്ങളെ എന്താ അയ്ന് പറയാ? രാ ഒര് ആ ആ അതക്കെ ഞാൻ തിന്ന്ക്ക്ണ് ഞാന് ഞങ്ങള ഞാന് ഞങ്ങള ഇന്റെ ഒരു ഏട്ടത്തിന്റെ വീട് കൊർച്ച് ഏ കൊർച്ച് അഒടെ അധികം ക്രിസ്ത്യൻസാ
ആഹാ
ഒരുപാട് ക്രിസ്ത്യൻസ് കാരണം അ മുസ്ലിംസ് കൊറവ താമസിക്കുന്നോട്ത്ത്
ആഹ്
അങ്ങനെ ല്ല എല്ലാ വീട്ട്ക്കും കൊടുക്കും അങ്ങനെ ഒരിക്കേ ഞാന് ഞാനവ അങ്ങനെ ചെർപ്പത്തിലൊക്കെ ന്ന്ക്കാം അവടെ താമസിക്കാൻ പോകുമ്പളേ അപ്പ ക്രിസ്മസിന് ടൈം ആവുമ്പം ഓള് കൊണ്ടോവും ഈ കരളൊക്കെ ഏ കൊണ്ടോവും. അപ്പൊ ഇതുപോലെ രാവിലെ
തമ്മളെല്ലാ തരത്തിലുള്ള എറച്ചിം ഇണ്ടാവും. ഭയങ്കര ഇതയ്യും ഇന്നട്ട് ക്രിസ്മസിന് ക്രിസ്മസ് എന്ന് പറഞ്ഞിണ്ടേ എനിക്ക് തോന്ന് ഇ വിഷുണക്കാട്ടിം വല്യ ആഘോഷാണ് ക്രിസ്മസ്. ക്രിസ്മസ് എന്ന് പറഞ്ഞിണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടാണേ. കരോള ആ സംഭവങ്ങളൊക്കെ വരല്ലോ ക്രിസ്മസ് അപ്പൂപ്പ അപ്പൂപ്പൻ അതേ പോൽ തന്നെ എന്താണ് നമ്മള് പുൽക്കൂടൊക്കെ ഉണ്ടാക്കല് വീട്ടിലക്കെ അത് ഭയങ്കര ആഘോഷം ഭയങ്കര ബഹളൊക്കെ ആയിരിക്കും മറ്റേ
ഇപ്പ ഈസ്റ്റർന് ഇങ്ങള് എന്താണ് ഈസ്റ്റർന് പള്ളി പോക അത്രല്ലേള്ളൂ.
ഈസ്റ്റർന് പള്ളി പോവും ഫുഡ് ഇണ്ടാക്കും ഫുഡ് ക്കെ ഇണ്ടാക്കും ഫുഡ് ഇണ്ടാക്കും അന്നല്ലെ നമ്മുടെ നോമ്പൊക്കെ തീരാ ഇരുപത്തഞ്ച് നോമ്പ് അമ്പത് നോ മ്പ് പറയുന്ന സംഭം അന്ന് നോമ്പ് തീർന്ന്ട്ട് അന്ന് എറച്ചിയൊക്കെ മേടിച്ച് ഭയങ്കര ആഘോഷായിരിക്കും.
ആഹ് ആഹ് ആഹ്
അങ്ങനെ നോമ്പ് തീരുമ്പം നമുക്ക് ഭയങ്കരായിട്ട് എല്ലാ തരത്തിലുള്ള എറച്ചിയും എല്ലാ
ഈ നോ ഈ നോയമ്പ്ന്ന് പറഞ്ഞാല് ഇപ്പോ നിങ്ങള് എന്താണ് ഒന്നും തിന്നാതിരിക്കൂലല്ലോ അതോ എറച്ചി മാത്രം തിന്നാതിരിക്കല് ലേ
എറച്ചി മാത്രം അതും മുസ്ലിംസ് അങ്ങനെയല്ല നമുക്ക് ഇറച്ചി മാത്രേ ഉള്ളൂ. ഇറച്ചി അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉപേക്ഷിക്കുക എറച്ചിയാണോ മൊട്ടയാണോ അങ്ങനെ നമ്മള് കംപ്ലീറ്റായിട്ടുള്ള നോമ്പൊന്നും പറയണില്ല ഉം
ആഹ് അതാണ് ആഹ് അത് പിന്നെ അത് പിന്നെ അത്രയും ദിവസൊന്നും പോവൂലായിരിക്കും ട്രീറ്റ്മെന്റ് നടന്നോണ്ടിരിക്കണത് ആഹ് കൊർച്ച ഒരു ഇതാണ്, കാരണം അത്ര ദിവസാവുമ്പ തന്നെ ഒരു വയിക്കാവും
അതെ അത് ഭയങ്കര ഇതാട്ടോ നോമ്പെടുക്കുന്ന
ആഹ് ആഹ് ഇതെന്താച്ചാല് നമ്മക്ക് ഇതാണ്, ഞങ്ങള് ആ ഒരു മാസ്ത്തെ നോമ്പ്ന് ഞങ്ങക്ക്. എത്ര ചൂടാണെങ്കിലും എത്ര ഇതാണെങ്കിലും നമുക്ക് ഒരു ക്ഷീണോ കാര്യോ ഒന്നും തോന്നൂല പക്ഷെ ഇങ്ങള് എടയ്ക്കൊക്കെ ഒരു നോമ്പ് ഇട്ക്കും വെർതെ അയിന് ഭയങ്കര ക്ഷീണാവും ആ ഒരു മാസം ഒരു കൊഴപ്പോം ഉണ്ടാവില്ല
ആഹാ ഹ
അപ്പൊ ഞാൻ ആ ഒരു സാഹചര്യം ഞാൻ ആ ഒരു മാസൊക്കെ ഞാൻ വർകൗട്ടിനൊക്കെ പോയിരുന്നു എനിക്ക് ഒരു കൊഴപ്പുല്ല നോമ്പ് നോറ്റ്ട്ട് ആർക്കോട്ടിനൊക്കെ പോയിനി എനിക്ക് ഒരു പ്രശ്നൊന്നല്ല പക്ഷെ ഞാൻ എടയിലൊക്കെ നോമ്പ് എടുക്കുമ്പോ ഭയങ്കര ക്ഷീണായിരിക്കും. അതാ ആ ഒര് ഇതിന്റെ പ്രത്യേകത ആവുന്ന് വിചാരിക്കും
അതെ അത് നമ്മൾ എന്തായാലും ആ മാ മാസം എന്തായാലും കണ്ടിന്യൂസിൽ ഇങ്ങനെ ഇടുക്കുന്നല്ലേ എല്ലാ വർഷ എല്ലാ വർഷും എടുത്ത് എടുത്ത് നമ്മുടെ
നമ്മളെ ആ നമ്മളെ ശരീരം മൂന്നാലെണ്ണം ആവുമ്പോ തന്നെ ഇങ്ങനെ തഴങ്ങി പിന്നെ അയ്നോടങ്ങട്ട്താവും ഏഹ് അപ്പ പിന്നെ കൊഴ്പ്പല്ല്യാ പിന്നേ സഹജായ്ട്ടിരിക്കും ആഹ് മട്ടല്ല്യാ പിന്നെ എടേലൊക്കെ ന്ക്കും ഭയ്ങ്കര ബുദ്ധിമുട്ട് ഞങ്ങ്ക്ക് ഇപ്പ ഇ ആഹ് ന്താണ് മെൻസസൊക്കെ ആവുമ്പൊ ആ ഏഴെണ്ണം അൻക്ക് പിന്നെ ഏഴെണ്ണം എട്ടെണ്ണാെക്കെ പോവൂലെ അത് പിന്നെ ഖളാഅ് വീട്ട് പിന്നീട്ത് ഇട്ക്കണം അപ്പൊ അത് ഇട്ക്കുമ്പം തന്നെ മ്മള് എടേല് ഇട്ത്ത് വീട്ടും ഭയ്ങ്കര ബുദ്ധിമുട്ടാ അപ്പ അപ്പളാ ഭയ്ങ്കരാെരു ക്ഷീണും രാവിലെ ഒക്കെ ഛർദിക്കാൻ വെരും ഭയ്ങ്കര ബുദ്ധിമുട്ടാ
ആഹ് അത് സത്യം പറഞ്ഞ്ണ്ടെങ്കി എനിക്ക് നിങ്ങളോട് ഭയ്ങ്കര റെസ്പെക് ബഹുമാനൊക്കെ തോന്നുന്ന ഒരു സംഭവാണേ ആഹ് ഒര് അല്ലേ ഒരാ ദ്‌വസം മുഴുവനിങ്ങെനെ എന്തെങ്കിലും കഴിക്കാതെ ദൈവത്തിന് വേണ്ടി ദൈവം പ്രാർത്ഥിച്ച് അതൊക്കെ അതൊക്കെ ഒരു ഭയ്ങ്കര സാനമാണ് ഏഹ് എനിക്ക് പിന്നെ യ്ക്ക് ഒര് നേരം കഴിച്ചില്ലെ തന്നെ തല കറങ്ങും അം
ആഹ് ശര്യാണ്
അതെ ഇത് ഹിന്ദൂസും ചെലരൊക്കെ എട്ക്ക്ന്ന്ണ്ട് ഹിന്ദുക്കള് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ അവര് ക്കിങ്ങെനെ ചെലെതെട്ക്ക്ന്ന്ണ്ട്
ആഹ് ഇപ്പം ഇപ്പൊ അയ്ന് കൊറേ ആൾക്കാര് ക ഞങ്ങളെ പോൽതന്നെ നോമ്പ്ട്ക്ക്ണ്ട് ഇപ്പൊ ഞാൻ വ വന്ന സമയത്ത് ആഹ് അപ്പൊ അവ്ടെ ഹിന്ദുസൊക്കെ നോമ്പെട്ത്തീൺട്ടാ അപ്പം ഞാൻ ചോദിക്കും ഇങ്ങളെ നോമ്പ്ന്നർഞ്ഞാ വള്ളം കുടി പ്പൊ ആല്ലാം ചെയ്യണ നോമ്പന്നല്ലെ അല്ലെടീ ഞങ്ങളൊക്കൊട് ക്കും അതല്ലാ സംഭവെന്താച്ചാല് ഇപ്പം ശാസ്ത്രീയ പരമായ്ട്ട് ആഹ് നോമ്പിന് ഒരു പ്രത്യേകതല്ലേ വെയ്കുന്നാരാവുമ്പോത്ത്ന് നമുക്ക് പ്പൊ ഒരു നല്ലൊരു ഹോർമോണാക്കാ വെരും അങ്ങനൊര് ത്ണ്ട് അപ്പൊ അത് ശാ ശാസ്ത്രം തെളിയിച്ചപ്പോ അവരൊക്കെട്ക്കാണ്പ്പോ അപ്പൊ അവരൊക്കെപ്പോ ഞങ്ങെളെ കൂടെട്ക്കെല്ണ്ട് ള് ഫ്രൺസ് ജിമ്മ്ല്ള്ള ഫ്രൺസൊക്കട്ക്കും ഞങ്ങള് മാത്രായിറ്റ് ഒറ്റക്ക് ഇര്ക്കണ്ടാന്നർഞ്ഞ്ട്ട് എല്ലരും നോമ്പ്ട്ക്കും ചെൽപ്പം ആ ഒരു ടൈമിലാവും ഞങ്ങളെ നോമ്പ് തൊറ വെര്ണെത് ആ ഒരു ടൈമി തന്നാവും ചെൽപ്പം ഞങ്ങള് ഇവടെ താഴെ ഇവടെ രാവിലെ പോവാം പറ്റീല്ലെ വെയ്കുന്നാരം പോവും അപ്പൊ അവടെ നോമ്പർക്കുമ്പം എല്ലരും ഞങ്ങളൊര്മിച്ച്ണ്ടാവും നോമ്പ് നോറ്റോരും എല്ലരുണ്ടാവും
അതെ അതിപ്പൊരു ട്രെൻഡായിട്ട് വന്നേക്കുവാണല്ലേ അതൊരു എല്ലാടെത്തും അല്ലേ നോമ്പ്തൊറ എന്ന് പറയുന്നൊരു സംഭവം വന്ന്
അപ്പൊ ഉണ്ട് ആഹ് അത്ണ്ട് അത് എല്ലാേട്ത്തൂണ്ട്
പിന്നെപ്പ നമ്മള് യൂടൂബൊക്കെ നോക്കുവാണെങ്കിലും യൂടൂബൊക്കെ നോക്കുവാണേലും ഓരോ അല്ലെ ഓരോ ഓരോ ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങെനെ നോമ്പെട്ത്തിട്ട് അന്നെട്ട് വൈക്ന്നേരം നോമ്പ് തൊറക്കുന്നൊക്കെ വയ്ങ്കര ഉം
എല്ലാ പരിവാടിന്റിം മായ്‌രി അല്ല ഇ നോമ്പ് തൊറാന്ന് പർഞ്ഞാ വയങ്കരൊര് യുദ്ധം കെയ്ഞ്ഞു ഭയ്ങ്കെര എടെങ്ങേറ്ള്ളൊരു പണിയാ
ഏഹ്
ബാക്കി എല്ലാ പരിവാടിക്കും മ്മക്ക് പോവ്മ്പം കൊയ്പ്പെല്ലാ ഈ ഒരു സ ടൈമും കാര്യങ്ങളും ആഹ് അത് വയ്ങ്കര താ ആഹ് വീട്ട്ന്നൊന്നു അങ്ങെനെ ൻ്റെ ഞങ്ങളെ വീട്ട്ന്നൊന്നു അങ്ങെനെ പർഞ്ഞയ്ക്കൂലാ ആ സമയത്തും രാത്ര്യെല്ലേ അതൊരു പേട്യാ മ്മ പോണ്ടാന്നറയും
പക്ഷെ എന്നാലും അതൊക്കെ ഒരു അല്ലെ പക്ഷെ എനിക്ക് തോന്ന്ന്നു നമ്മടെ ആരോഗ്യത്തിനൊ ക്കത് നല്ലതായിരിക്കുന്ന തോന്ന് നമ്മളിപ്പൊ ഫുള്ളിങ്ങെനെ അനാവശ്യമായ ഫുഡ്ഡാെക്കെ കെഴ്ച്ച്ട്ട് എടെക്കെക്കെ ഇങ്ങെനെ കമ്പ്ലീറ്റ് നോമ്പ് മ്പം നമ്മ്ടെ ശരീരൊക്കൊ ഒന്ന് സെറ്റാവുവായിരിക്കും പിന്നേ ലേ
ഇതെന്താച്ചാല് സത്യം പറ ഏഹ് പിന്നെ സത്യം പറയാണ്ച്ചാല് എ ഇവ്ട്ത്തെയ് സംഭവം ഞങ്ങൾ ഞങ്ങക്ക് മതപരമായി ഞങ്ങക്ക് പർഞ്ഞിക്ണെന്താണ് ആ ഒരു മാസം. കൊഴ്പ്പ്ള്ള സാനങ്ങൾ, അങ്ങനൊക്കെ ഒഴിവാക്കാന് നോ പിന്നെന്താ ആ ഒരു ടൈമിലാവു എല്ലാരു എണ്ണക്കടിയേള് ഇണ്ടാക്ക. ഫുള്ള് മധ്‌രട്ട ജ്യൂസ് എ എല്ലോ ഉണ്ടാവും ആ ഒരു ടൈമിൽ ഞമ്മള് ഞമ്മ ആ ഞമ്മക്ക് എല്ല ഒഴിവാക്കാനാണ് പറഞ്ഞ്ണ്ണ് പക്ഷെ എല്ല സംഭവ ഇണ്ടാവണത് ഇണ്ടാവും ഞമ്മക്കാ ആ നേരത്തെൊന്നുല്ല്യാതെ പറ്റൂല്ല്യ. നോമ്പ് തൊറക്ക്ണ നേര്ത്ത് ഒന്നുല്ലാഞ്ഞിട്ട് ഒന്നും ശരിയാവൂല. എന്തെങ്കിലും വേണം മക്കള് ആ മുന്തിരി ബടെ ഒന്നും തിന്നാ ഇബടെ ൻ്റെ വീട്ടില് ഇബടെ കൊഴ്പ്പല്ല ട്ടൊ. ന്റെ വീട്ടില് എല്ലാ സംഭവങ്ങളും വേണം, പൊര്ച്ച കടി എല്ലതും വേണം ഇബടെ പിന്നെ ഏഹ്, പിന്നെ അങ്ങൻത്തെ കൊഴ്പ്പൊന്നുല്ല ഇഞ്ഞിപ്പോ ജസ്റ്റ് എന്തേലും പത്തിരി കറി അങ്ങനെ ചായ അഹ് മതി മു
ആഹ്
എന്തേലും ഉണ്ടകിൽ അതേറ്റ് നോമ്പർക്കാ പോയി നിസ്‌കരിക്കാ വരാ തിന്ന. അത്രൊള്ളു ആഹ് നോമ്പ് രണ്ട് ഐറ്റത്തിനായിട്ടൊന്നും തിന്നൂല മറ്റെതെന്താച്ചാല് വാ തൊർക്കുമ്പൊരു തീറ്റി അഹ് കെയ്ഞ്ഞ് കൊറെ കെയ്ഞ്ഞ് വേറൊരു തീറ്റി പത്തിരിം കോഴിക്കറി അങ്ങനക്കെ. അ കൊറേണ്ടാക്കും വാണോ, ഇവടെ പിന്നെ അങ്ങനെല്ലട്ട എപ്പളേങ്കിലോക്കെ പൊരിച്ച കടി മതി. അങ്ങനെ നിർബന്ധല്ല. പിന്നെ അങ്ങനെയൊക്കെ ആയതോണ്ട് നമുക്ക് കൊഴ്പ്പല്ല. പിന്നെന്ത മക്കള് വൽതാവുമ്പളാണ് പ്രശനവാ അയൽവക്കത്തുള്ളോരൊ അവടെ പൊരിച്ച്ക്ക്ണ് ഇവടെ പൊരിച്ച്ക്ണ് പറഞ്ഞാണ്ട് അങ്ങനെ ചി യാണ്. ആഹ് അവര്ക്ക് അവര് വൽതാവുന്ന അപ്പയാണ് പ്രശ്നം. ഞാൻ പറിം ആഹ് ആഹ്. അപ്പാ അമ്മക്ക് ഞമ്മളെ അപ്പ ഓല് പറിനെ നമ്മളെല്ലാതെ ഇണ്ടാക്കി കൊടുക്കാല്ല്യല്ലോ. ആഹ് അപ്പ ഞാൻ പറയു എപ്പഴാ ആഴ്ച്ചേല് ഒരു ദിവസേ എണ്ണ പൊരിക്കൊള്ളൂ പറിം. അങ്ങനൊക്കെ. ചെലേ വീട്ടിലൊക്കെ എപ്പൊളും ഉം എന്നു എർച്ചി വേണം. എന്നും പൊരിച്ചത്. അപ്പ ആ ഒരു ടൈമിലാവും കൂടുതല് ചെലവ്. അപ്പ. ഏ. ഞാനെന്നെ വിചാരിക്കും, ഞമ്മളെ ഇപ്പത്തെ ഓൾറെഡി, ബാക്കിയുള്ള മാസത്തിന് മാതിരിയല്ല ആ ഒരു മാസം. ഇരട്ടി ചെലവാ. ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം വേടിക്കണ്ടേ.
പിന്നെ നിങ്ങക്കാണെങ്കിൽ ഡ്രസ്മേടിക്കലെല്ലേ. ആ പിന്നെ പെരുന്നാളിലൊക്കെ, എല്ലാ സംഭവം ഉണ്ടാവും പിന്നെ പെരുന്നാളിൽ എല്ലാരും വരും അല്ലെ. ആഹ ഭയങ്കര ആഘോഷം അതിനൊക്കെ പൈസ ഉണ്ടാവും അല്ലേ.
പിന്നെ വൈകിട്ടാെണെങ്കിലും എല്ലാരും കൂടി ഇതേപോലെ ബീച്ചു പോകുവാണെങ്കിൽ തന്നെ അത്യാവശ്യം പൈസ നമ്മള് കയ്യിൽ വേണം. അവിടെ പോയ എല്ലാ സംഭവങ്ങളും ഇവർക്ക് വേണ്ടി വരും. അവിടെ ഇനി എല്ലാതും ഉണ്ടാവും. ഇതേപോലെ ഫുഡ്. ആഹ് പിള്ളേരെ ഓടുങ്ങുമ്പോ അവർക്ക് ഐസ്ക്രീം കാര്യങ്ങളും എല്ലാം നല്ല അവിടെ പോയാ അതിന് പെരുന്നാൾക്ക്, പിന്നെ എന്താെച്ചാല് ഇവർക്ക് ഇങ്ങനെ പെരുന്നാൾക്ക് രാവിലെ തന്നെ കൊറെ പൈസ അതേറ്റ അതകുമ്പോ പിന്നെ അതേറ്റാണ്ട് പോയിക്കോളും കൊറേ.. ആ എല്ലാരും ഇങ്ങനെ അത്യാവശ്യം പൈസ ഒക്കെ കൊടുക്കും ഇവർക്ക് രാവിലെ ഒരു കൈനീട്ടം. ഇഷ്ട്ടം പോലെ അങ്ങനെ കൊടുക്കും. അങ്ങനെ ഉം അത് പിന്നെ അതായിട്ട അങ്ങനെ കൊറെക്കെ ഉണ്ടാവും അത്യവശ്യം മൂന്നാ വയസ്സ ആവുമ്പോ തീർച്ചഞ്ഞിട്ട് അങ്ങനെ ഒരു എന്തങ്കിലും വാങ്ങി കഴിക്കും പിന്നെ നമ്മളത്ര അഹ് ഒരു കാര്യത്തില് ഓലെ ജൈമന്റെ കൈ മാറിക്കൊള്ളും
അത് നല്ലതാ അങ്ങനെ കൊടുക്കുന്ന കൊണ്ട് അങ്ങനെ കുഴപ്പമില്ലല്ലെ നമ്മുടെ തന്നെ
ആതെ അതാണ് ഞാൻ ഞാനിപ്പൊ എന്റെ ഉം ഞാനിപ്പ ഇന്റെ കുട്ടികൾക്ക് ഞാൻ ഞാൻ കൊടുക്കൂല ഞാൻ ഇന്റെ അനിയന്റെ ആ അങ്ങനെ ഉണ്ടാവ അങ്ങനെ കൊടുക്ക ഏട്ടന്റെ മക്കള് ആഹ് അങ്ങനെയൊന്നെ കൊടുക്ക അതേപോലെ വക്ക് വരെ ഇപ്പാന്റെ പങ്ങമാരും അങ്ങ ഇപ്പ വല്ലയമ്മ വല്യപ്പ ഉം അങ്ങനെ കൊടുക്കും അഹ് അ രസാണ് അവര് അവർക്ക്തൊരു രസമാണ് കാരണം അത് അവര് കിട്ട ആഹ് അ ഇത്ര പൈസട്ടും അത്ര പൈസും അവ
പക്ഷെ ഇതൊക്കെ അവരുടെ ഒരു ചെറുപ്പത്തിലേ ഭയങ്കര ഓർമ്മക്‌ളായിട്ട് കാനുള്ള സംഭവങ്ങളല്ലേ ആഹ് ഓർമ്മയൊക്കെ വെറുതെ പോയിട്ട ഒന്നും ഉണ്ടാവില്ല എനി നിക്ക് ഇപ്പൊ എന്ത് പറയ്പോ പറയ്പോ എന്താണ് എന്റെ ചെറുപ്പത്തി ഞാൻ എന്തക്കെയോ കട്ടിക്കൂട്ടിയ അത് മാത്രേ ഇപ്പ എന്റെ ഓർമ്മയായിട്ടുള്ളൂ എനിക്ക് അതൊക്കെന്ന് പറഞ്ഞട്ട് ഭയങ്കര കാര്യമായിട്ട ഞാനിപ്പോ കൊണ്ട നടക്കുന്ന ഇവന് ചേട്ടനും ഇല്ല അനിയത്തും ഇല്ല ഇപ്പൊ ഇപ്പൊക്കെ അവരെ ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കാരണം ന്താ അവരൊന്നും ഇല്ല അവരൊക്കെ ഉണ്ടായിരന്നപ്പോ എനിക്ക അതിന്റെ ഒരു വിലയില്ലായിരുന്നു ട്ടോ ഇപ്പൊ അവരൊക്കെ പോയ ഇപ്പോ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട പോലെയൊക്കെയാണ് ഒരു തോന്നല് അപ്പൊ എല്ലരും ഇരിക്കുന്ന സമയം ആഹ് ശരി